ലോ.
ആഹ്‌ കേൾക്ക്‌ണില്ലേ?
ആ കേൾക്ക്‌ണ്ട്, ആ അങ്ങനെയ പോന്ന്.
ഉം, ചായൊടി മയ ഇണ്ടായിനി രാവിലെ ഇപ്പ ചോർന്ന്‌ക്ക്ണ് പ്പ വെയിലർച്ച്ണ്ട്. അവടെണ്ടോ മയ?
അങ്ങന്നെ രാവിലണ്ടായി ഇപ്പൊ ചെർങ്ങനെ
ഉം, കുട്ടീള മദ്രസ്ക്കൊക്കെ പോയോ?
മദ്രസന്ന്‌ രാത്രി ന്ന് വെള്ളിയായിച്ചല്ലേ.
ആഹ്‌ ആ ഏ ഞങ്ങളെ ഔടെക്കെ മദ്രസ് വെള്ളിയാച്ചണ്ട് ഞാറായ്ച്ചേ ഒഴിവ്.
അതെയാ, ഞമ്മളെവിടെ വെള്ളിയാഴ്ചയില്ല, ആ ഞാറായ് ച്ച രാവിലെ വെള്ളിയാഴ്ച രാത്രിയും രാവിലുംല്ല വെള്ളിയാഴ്ച രാത്രിയും രാവിലും
ആ വെള്ളി ഞായറാഴ്ച്ച കുട്ടീള് കൊറേ കുട്ടീള് ലീവാക്കീറ്റെയ്.
ഉം.
അപ്പൊ അങ്ങനെ അങ്ങനെ മീറ്റിങ്ങില് പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ താക്കിയതാണ് വെള്ളിയാഴ്ച മദ്രസ്. ണ്ടായിക്കാണ്ട് ഞായറാഴ്ച ഒയിവ് കൊട്ക്കാ ന്നാ പിന്നെ കല്യാണത്തിന് ദിനൊക്കെ പോണോൽക്ക് നേർത്തെ പോകും ചെയ്യാന്നൊക്കെ പറഞ്ങ്ങാണ്ടേയ്. അ അങ്ങനെ ആക്കിതാണ് അതോണ്ട് സുഖായിട്ടോ.
അതെ, ഞായറാഴ്ച ന്തെങ്കും ലീവ് ഉണ്ടാവുംമ്പോ പോവ്വാനും പറ്റുന്നല്ലാ.
ആ പറ്റോയ്. അപ്പൊ ഞമ്മക്ക് ശനിയാഴ്ച്ച മദ്രസ് വിട്ട്കാണ്ട് തന്നെ പോരും ചെയ്യാ. ന്നാർത്തെ പോരാ, സ്കൂളും ഇല്ലല്ലോ ശനിയാഴ്ച. ഉം. എത്ര കുട്ടിയാള്ണ്ട്?
ഞങ്‌ക്ക് രണ്ട് കുട്ടിയാള്. ഞ മോളും മോനും.
ഏ.? !
ഉം.
പി, ചാ, ആ.. ചായക്ക് വെള്ളപ്പേയ്നി.
ആഹ്. ഞാന് പൂരി ചുട്ടേ.
ആഹ്, ആഹ്.
പിന്നെ, ആ ഉച്ചക്കത്തെത് കറി, ചോറും കറി ആയോ?
ബിരിയാണി ണ്ടാക്ക്‌ണ്ട് ന്ന്. വെള്ളിയാഴ്ച അല്ലേ. !
ആഹ്. ആരുണ്ട് വീട്ടിലെല്ലാം? നിങ്ങട് വീട്ടില്?
നാതൂന്ണ്ട്. ആ.. ആങ്ങളാരൊക്കെ ഗൾഫിലാണ്. ഉം. ആങ്ങളന്റെ ഭാര്യ. ഞാൻ ന്റെ വീട്ടിലാണ്, കുട്ടിയാളൊക്കെ അവിടേണ്. അപ്പന്ന്, ആഹ്, ആങ്ങളന്റെ ഭാര്യണ്ട്. കുട്ടിയാള്ണ്ട്, മൂന്ന് ആഹ്, അവർക്ക് മൂന്ന് കുട്ടിയാളുണ്ട്. ഡിഗ്രിക്ക് പഠിച്ചാണ് വൽത്. മറ്റേ പ്പം പ്ലസ് വണ്ണ് ആണ്. ചെറുത് പിന്നെ, നാ നാലയ്സായിട്ടുള്ളു.
ആഹ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന ഇപ്പൊ?
ഉം. ന്ന് ബിരിയാണി ഉണ്ടാക്ക ഒര് ഉച്ചന്റെ ശേഷം, ഡ്രസ് ഇട്ക്കാൻ പോണം പറിണ്ട്. കല്യാണം ണ്ട്, മ്മാന്റെ ആങ്ങളന്റെ കുട്ടീന്റെ അപ്പൊ ഡ്രസ് ഇട്ക്കാൻ പോമ്പോ മോള് അങ്ങട്ട് വരും, അപ്പോ മോളെട്ത്ത് കൊടുത്തയക്കാര്ത്യാണ്ടേയ്, ഓല്ക് രാവിലെക്കെ ബിരിയാണി ആയ ഇഷ്- ഷ്ടാണ്, അപ്പൊ നാളെ കടി ണ്ടാക്കണ്ടല്ലോ. !
ആഹ്...
അപ്പൊ ഒരു പാത്ര, ആഹ്. പാത്രത്തിലാക്കി പോകുമ്പോ കൊണ്ടോവാ ഓക്ക് കൊടുക്കാന് പറഞാൻണ്ടേയ്. അപ്പൊ അങ്ങനെ ണ്ടാക്ക്ണ്ട്.
ബിരിയാണി ആര് നാത്തൂന് ഉണ്ടാക്കുന്നെയാ?
മ്മ ണ്ടാക്കും. നാത്തൂന് എല്ലാം ഹെല്പ് ചെയ്ത് കൊടുക്കും. ആഹ് ആഹ്, അട്ക്കളെത്തെ ഡ്യൂട്ടിയൊക്കെ മ്മന്നെ ചെയ്യും. ഉം. നാത്തൂനും ഇട്ക്കും. ഉം. പിന്നെ, ബിരിയാണിയൊക്കെ ആവുമ്പോ സ്പെഷ്യൽ ണ്ടാ ഉമ്മമ്മ ണ്ടാക്കും, ന്റെമ്മ ണ്ടാക്കും.
ഉമ്മാക്ക് പെഷ്യൽ അങ്ങനെ എല്ലാം അറിയും എന്തല്ലേ?
ആഹ്, എല്ലൊം അറിം. ഇബടെ ആങ്ങളാരൊക്കെ അങ്ങനെ കുക്കിങ്ങിന്റെ ആൾക്കാരെന്നെ ആണ്. ഹ് ഹും. ഉം, ഗൾഫിലൊക്കെ അതന്നെ പണി.
ആഹ്, അങ്ങനെ. ഹോട്ടൽ ജോലിയാ?
ഹോട്ടൽ ജോലിയാണ്.
ആഹ്. ഏടെ ഗൾഫിലിപ്പോ? ആങ്ങളാര്, ജിദ്ദേ? ജിദ്ദേലാ. ആഹ്.. ആഹ്. ആഹ്, ഒരേ പെണ്ണാ നീങ്ങോ?
ഏ...?
നിങ്ങ ഒരു പെണ്ണാ ഉമ്മാക്ക്?
ആ മ്മക്കൊരു പെണ്ണ്, ചെറുതാണ്.
ഇന്ക് നാല് കുട്ടിയാളുണ്ട്, ഓലെലാറെ കുട്ട്യാൾള്ളത് ഇൻകാണ്.
നല്ലത്. ഉമ്മക്ക് ഒരു മോളുണ്ടല്ലോ. അപ്പൊ സാരല്ല നിങ്ങ മോൾക്കെന്നും മക്കളുണ്ടാവല്ലോ. !
ഹും. ഞാൻ പറിം, ന്റെ കുട്ടിയാളോട് പറിം ന്റനിയത്തിയാളങ്ങള് ട്ടോറിം. ഇൻകനി ത്തി, ഏട്ടത്തി ഒന്നും ഇല്ലല്ലോ! അപ്പന്റെ കു കുട്ട്യാൾ പറിം, ആയിക്കോട്ടെമ്മ ഞാൻ ങ്ങളെ അനിയത്തിയാണ് ട്ടോറിം. ഹും ഞങ്ങളങ്ങനെ കളി പറഞ്ഞതാപ്പെയ്, അല്ലേയ് ന്റെ മൂത്തച്യാളൊക്കെ ഇങ്ങനെ ഏട്ടത്തിയാളും അനിയത്തിയാളും വിളിക്ക് മ്പം ഞാൻ പറിം ഇൻക്ക് ആരുല്ല വിളിച്ചാന് പിന്നെന്റെ നാത്തൂൻമാരങ്ങനെ വിളിക്കും ഇമ്മ വിളിച്ചും ഇന്നാലും ഏട്ടത്തിം അനിയത്തിം വിളിക്കണത് വേറെ രസാണല്ലോ.
വേറെ അതെ അതെന്നെ അതിപ്പ ഞമ്മ എന്ത് വെഷമം എന്തുണ്ടെങ്കി അവരോട്
ആഹ് എന്തും പറ്യാലോ അതേമാരിയപ്പമ്മാനോട് എല്ലോം പറിം. പ്പ ഏട്ടത്യാളോടും അനിയത്യാളോടൊന്നും പറയ്ണ മാര്യാണ്. ഇമ്മാനോട് എന്തും പറയ അതേമാതിരി വല്യ നാത്തൂന് അതേമാതിരി ഞാൻ എട്ടാം ക്ലാസ് പഠിക്ക്ണ അന്ന് വന്നതാ.
ആഹ്
പിന്നെ പ്പോളോടും പറിം അങ്ങനെ മറ്റൊലോടൊക്കെ പിന്നെ ഞാൻ ഇന്റെ കല്യാണം കഴിഞ്ഞാരല്ലേ ആങ്ങളാരൊക്കെ കല്യാണം കഴിച്ചത്.
ആഹ് ആഹ് അതെ.
അന്നൊക്കെ അയിന് പതിനാറാം വയസ്സില് കല്യാണം കഴിക്കല്ലേ. പയ്നേഴാംവയസ്സ് അപ്പോത്തിന് കുട്ടിണ്ടായി ഇപ്പൊ അങ്ങനല്ലല്ലോ. ഇപ്പം പതിനെട്ട് വയസ്സൊക്കെ തെകയാതെ കല്യാണണ്ടാക്ക, അങ്ങനെ ആവണ്ടേനി ഞാൻ പറയാ ഇന്നത്തെ കാലം ഹും ഇന്നത്തെ മാതിരി അന്നാവണ്ടീനി. രണ്ടായിരത്തി ആറില് കല്യാണം കഴിഞ്ഞെയ്.
ആഹ്
അണ്ടായ്രത്തി ഏയായ്പ്പോത്തിന് മോളുണ്ടായി.
മോളുണ്ടായി. ഹ് എന്റതും അങ്ങനന്നെ രണ്ടായിരത്തി ആറിലന്നെ.
ഏഹ് അപ്പൊ നമ്മളൊരു ടൈം ആം വയസ്സൊക്കെ തന്നേക്കാരം പ്രായ ലേ. ആഹ് ഉം എസ് എൽ സി പരീക്ഷ ആഹ് ഏതായാലും ആഹ് ഹസ് ബെൻ്റിനൊന്നും ഇപ്പതൊന്നും അറിയൊന്നുല്ല. ഞമ്മളും അങ്ങനെ വീട്ടിലിരിക്കല്ലേ വെർതെ ഇരിക്കല്ലേര്തിയാണ്ട് എല്ലത്തിലും ചേരും ചെയ്യും. പിന്നെ അതേമായ്രി ഇപ്പൊര് ഇ എസ് എൽ പർഞ്ഞൊരു കമ്പനിണ്ടേ. അയ്ല് നല്ലോ കിട്ടണ് ണ്ട് പൈസ.
ആര്?
ഇ എസ് എൽ പർഞ്ഞാ വേറൊരു ഇങ്ങനെ ഓൺ ബിസ് ഓൺലാ ഓൺലൈൻ ബിസിനസ്സ്ണ്ടെയ്. അയ്ന് പൈസ കൊടുക്കണം അങ്ങട്ട്. ആഹ് അയ്ല് ചേർന്ന്ക്ണേ എന്നിട്ട് ഇന്നൊരു താത്ത ചേർ ആഹ് നൽ നല്ലം മുന്നോട്ട് പോണ് ണ്ട് ഇപ്പം. ഇന്നലെ ആയി രണ്ടായിരത്തിന്റെണ്ട് ഞാൻ ഇപ്പം ഇ പി ത്രീയിലേക്ക് ആയിണ്. അപ്പ അയ്ല് ആ താ ത്തന്നെ പതിനെട്ടായിരം ഉറുപ്പ്യ കൊടുത്താണ് ന്നെ ചേർത്തിക്ണത്. ഇപ്പൊ താത്താക്ക് ഇതീന്ന് കിട്ടുമ്പം ഞാനങ്ങനെ കൊടുക്കാണ്.
ആഹ് പതിനെട്ടായിരം ബല്യ അമൗണ്ട് കൊടുക്കണ
ഏഹ് എ രണ്ടായിരത്തിന്റെണ്ട് ചെറുതിന്റെണ്ട്. രണ്ടായിരത്തിന് ദിവസ് ദിവസം അയ്മ്പത് നാലീസം കൊണ്ട് വിഡ്രോ ചെയ്യാ. രണ്ടായിരം രണ്ടായിരം കൊടുക്കണ്ട. ആയിരത്തി എൺ ആയിരത്തി എണ്ണൂറ് കൊടുത്താ മതി. നാലീസം പ്രീ വർക്ക്ണ്ട് ഇരുന്നൂറുപ്യ കിട്ടും.
അതന്നെ അത് കൊറെ ആയാ. ജെനുവൻ ആയിട്ട് ഇണ്ടതാ ഇങ്ങനെ മുമ്പേ ഇണ്ടതോ.
ഞാപ്പം നോമ്പിന് തൊടങ്ങീക്ക്ണ്. ഇൻക്ക് നല്ല സംഖ്യ കിട്ടീക്ക്ണ് ഞാൻ പിന്നെ ഇൻക്കൊ ക്കാ ഇങ്ങനെ ഓരോരുത്തര്ങ്ങനെ സഹായിച്ച്ക്കാണ്ടാണ് ഞാൻ ചേർന്നത്. ഇന്റെ കയ്ന്ന് പൈസ
അല്ല ഇപ്പ ഓൺലൈൻ ബിസിനസ്സ് എല്ലും കൊറേ യില് ചേർന്നിട്ട് എല്ലം പൊട്ടീട്ട് പോയിണ്.
ആഹ് ആഹ് ഇതു ആഹ് ആഹ് ഇത് അങ്ങനെ ഓ മുന്നോട്ട് പോണ് ണ്ട്. നമ്മള് ഓല് പറിമ്പങ്ങനെ ഒരാളങ്ങനെ ഓലതിലിങ്ങനെ ആള്ണ്ടാക്കി കൊടുത്താ മതി. അല്ലാതെ അപ്പൊ നമ്മളെ ഗ്രൂപ്പില് നമ്മളൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ആരെങ്കിലൊരാൾ ചേർത്തിയാ മതിയേ.
ആ ഇങ്ങനെ ഞമ്മ ഇപ്പൊ നിങ്ങ ഞാൻ ചേർന്നാല് ഇപ്പൊ ഞമ്മ ബേറെ ആളെ ചേർക്കണോ ന്ന് നിർബന്ധ ഉണ്ടോ?
അങ്ങനെ ഓല് പറിം. പിന്നെ ഇങ്ങളൊരാള കിട്ടാണെ ചേർത്തിട്ടാളീ. നമ്മളെ ഗ്രൂപ്ത്തെ ആരെങ്കി ചേർത്ത്യാ ഞാൻ ചേർത്ത്യാലും മതി. ഞാപ്പ എന്റെ നാത്തൂന ഞാൻ ചേർന്നാര ഞാൻ നാത്തൂനെ ചേർത്തു എന്റെ നാത്തൂനെ.
ആഹ്
ഇന്നലെപ്പ ആയിരത്തി എൺപത് വരെ ഒരീസം ഏഴായിരം വിഡ്രോ ചെയ്തിട്ട് ആറായിരത്തി മുന്നൂറ് കേറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അന്ന് അതൊക്കെ ഒരു കാ
അത് നിങ്ങള് വല്യ എമൗണ്ട് ചേർ പതിനെട്ടായിരത്തിന്റെ അയിനെത്ര
രണ്ടായിരത്തിന്റെൽ ദിവസ് പതിനെട്ടായിരത്തിന്റെ ദിവസം അഞ്ഞൂറ് കിട്ടും ഏതായാലും എന്റെല് പൈസേക്ക മ് ആയി ഞാൻ ഇങ്ങളേം ചേർത്തു തരണ്ട് ഇൻഷാ അല്ലാഹ്
അയ്ന് ആഹ് ആഹ് രണ്ടായിരത്തിന്റെ നിങ്ങ ഉണ്ടെങ്കി പറയണവാ ഞാന് തരാവെ വിചാരിക്കും
അക്ക ആഹ് ആയിക്കോട്ടെ എന്നാല്. പിന്നെ നാല് നാലീസം ഫ്രീ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പൈസ ആയ സ് എണ്ണൂറ് കൊടുത്താ മതി ഞാന് ഫസ്റ്റ് ഈ ഈ പി വണ്ണിലാ ചേർന്നീഞ്ഞത്
ആഹ്. അങ്കി ചെറുത് മതി ഇപ്പൊ വലുത് വല്യ എമൗണ്ട് ഇപ്പോ ഇല്ല ഇടാന് ചെറിയ ഇത് ല് ഇട്ടിട്ട് നോക്കാം
ആഹ് ആയിക്കോട്ടെ എന്നാല്. ഞാന് ഇതിന്റെ ലിങ്ക് വിട്ട് തരണ്ട്ട്ടോ
ആഹ് ശെരി മാത്ര ഇപ്പ ഇല്ല ഒരു ഒരാഴ്ച കൈയണം കാശ് കിട്ടണങ്കി
എന്നാലും ഇങ്ങള് ചേർന്നിടാണ്ട് ആ ഇരുന്നൂറു റുപ്യന്റെത് വർക്ക് ചെയ്തോളീം പിന്നെ പൈസ ആകുമ്പം ചേർന്നാ മതി കൊറച്ച് പൈസ ഞാനും സഹായിച്ചാ
ആയി ആയി ഓക്കെ. കിട്ടിട്ട് ആകുമ്പ തരാം
ആഹ് അതീന്ന് കിട്ടീട്ട് തന്നാ മതി അങ്ങനെ തന്നെ ഇതീക്ക് ഓരോരുത്തര് ചേരുന്നതേ ആതന്നെ ഞാനായ് എന്നെ അറിയാത്ത താത്ത ഇവിടെ കോഴിക്കോട് ഉള്ളതാണ്. ആ താത്ത എന്നോട് പറഞ്ഞു അയിന് ഇങ്ങള് ചേർ ബ്ലോക്ക് ആക്കീന് ഒരാളെ താഴേ ചേർത്തി പറഞ്ഞു ഞാൻ . അപ്പൊ അയില് ആര ഗ്രൂപ്പില് ആരും ചേരായിട്ടേ അപ്പൊ ആ താത്താ അങ്ങനെ ആക്കി ആ താത്ത അതിനു അറിയാം മീല എന്ന പേര് ഇതിന്റെ ആളെ അങ്ങനെ ആക്കിയപ്പാ ആ താത്ത എന്താട്ടി എനിക്ക് പതിനെട്ടായിരം റുപിയ തന്നാണ് ഇന്നങ്ങട് ചേർത്തി ഇപ്പ ഇനി പന്ത് ഏഹ് ഇനി പന്ത്രണ്ട് കൂടി ആയിരം റുപ്പിയ അതിനു കൊടുത്തു ഞാന് അപ്പൊ അതൊണ്ട് അയിന്നൊരു ആഹ് അയിന്റെ, അയിന്റെ ഓപ്പൺ ആക്കി കൊടുത്ത് എന്റെയും ഓപ്പണായി എനിക്കും കിട്ടുന്നുണ്ട് അയിനും കിട്ടുന്നുണ്ട്
അങ്ങനെയല്ല ഇപ്പൊ ഞാന് ഒരാളെ ചേർത്തില്ല അങ്ങനെന്നെ ബ്ലോക്ക് ആക്കോ
അങ്ങനെ ബ്ലോക്ക് ആക്കൂല നമ്മള ഗ്രൂപ്പില് ആരെങ്കിലും ചേർത്തിയാൽ മതി ആരും ചേർ ആഹ് ആരും ചേർത്താതെ നിക്കുമ്പള എന്നാലും ഓപ്പൺ ആക്കി തരും നമ്മള ആരെങ്കിലും ഒരാള് ചേർത്ത് നമ്മള ഗ്രൂപ്പിൽ ഇപ്പൊ ഞാനന്നെ ഏഹ് ആളെ ഉണ്ടാക്കി ചേർത്തിയാല് നിങ്ങളത് ഓപ്പൺ ആക്കി തരും അയ് എടക്ക് ഓല് ആഹ് ഓൽക്ക് ഓല കമ്പനിക്കും ആളെ കിട്ടണല്ലോ ഓൽ വേണ്ടേ മെച്ചതീന്ന് ഉം അങ്ങനെ ആവുമ്പോളാണ് അല്ല അത് നമ്മള മറ്റേ ഇതിനെ മാതിരി പൊട്ടി പോവൂല
അതെയാ ഒരാളെ ചേർത്താ മതിയാ
നമ്മള ഗ്രൂപ്പിലിപ്പ പത്തു ഇരുപത്താറ് ആൾക്കാരുണ്ട്. അയിലു ആരെങ്കിലും ഒരാള് ചേർത്താ ഞങ്ങളറിയ ഞങ്ങള് നമ്മളറിയാ ഒ അമ്മക്ക് ഒത്തൊരുമിച്ച് പോവാം നമക്ക് കുറചീസം പൈസട് അങ്ങനെ എല്ലാരും ഓരോരുത്തരാണ് കൂ
അങ്ങനെ ആള് ഞാനിപ്പോ ചേർന്നാലേ നമുക്ക് ആളെ കിട്ട് അതിനൊന്നു ആള ആക്കി തരോ ആഹ്
അപ്പൊ നമ്മക്ക് വേറെ ആരേം കിട്ടിക്കാണ്ട് അങ്ങനെ അമ്മക്ക് അവൽക്ക് കൊറച്ച് പൈസ കൊടുത്ത് നിങ്ങള അടീ കിട്ടണണ്ട് ആള ഉണ്ടാക്കി തരണ്ടീട്ടോ
ആഹ് ആഹ് ശെ
ആഹ് അങ്ങനെയൊക്കന്നെയാണ് നമ്മുക്ക് ഒത്തൊരുമിച്ച് പോയാലേ നമ്മക്ക് എല്ലൊം കയ്യൊ ആഹ്
അതെ അതെ.
ആഹ് അല്ല ആ ആഹ് ഒരേ മാരി കാണാ നമ്ക്ക് ഓരോ വി്സ്വാസാണല്ലോ ഇന്നപ്പോ രണ്ടായിരത്തി ചേർത്ത്യത് ഒരു പെണ്ണാണ് ആ പെണ്ണ് പൈസ ഇന്നെ ചേർത്ത്യത്ട്ടോ. ആ പെണ്ണ്ന്റെ പൈസെക്കെ കൊടുത്ത് പിന്നെ ആ പെണ്ണെ മാറി പതിനെട്ടായിരം അയ്ന് കിട്ടി. വന്നോൽകൊക്കെ കിട്ട്യാപ്പം പിന്നെ ലാസ്റ്റ് പിന്നെ അയ്ന് എന്തോര് ആ എന്തോര് തെക്കോ എന്താ തായികാണ്ട് ഇതിമക്ക് നോക്കാൻള സ്രദ്ധ വന്നീല്ല. അയ്ല് പിന്നെ അയാ അഹ് അങ്ങനാട് ഒയ്ഞ്ഞ് പോയക്ക അയ്ഞ്ഞയ്ഞ്ഞ് അയ്ന്റെ പൈസിം അയ്ലേറെ ലാഭം കിട്ടി.
ആഹ് അത് ലാഭം കിട്ട്യാല് പ്രശ്നല്ല.
ആഹ് പ്രശ്നല്ല. ഇപ്പൊ ഇൻകോക്യാണി ഇപ്പം ഞാനിപ്പോ ഒര് പൈസിം എർക്കാതല്ലേ ഞാപ്പം ഇതീന്ന് കിട്ട് ണേന്ന്ങ്ങനെ അയ്നും പെണ്ണ്നും മു വിട്ടൊടുക്കും ആയിരം വ്ട്ടൊട്ക്കും അങ്ങനെ രണ്ടായിരം വ്‌ട്ടൊട്ക്കും. ഇന്ക്കും ക്‌ട്ട്ണ്ണ്ണ്ട് പ്പന്ന്ന്റെ മോൾക്ക് മ് ഇന്റെ ല്ലെ ഇന്റെ അമ്മായിമാക്ക് സുഖമല്ലാതെ കട്ക്ക്ണ അപ്പം ഹസ്ബന്റ്നോട്‌ പറ്യാൻ ബെജ്ജ ഡ്രസ് എടുക്കണംപെര്ന്നാൾക്ക്‌ ഇട്ത്തതല്ലേ. അപ്പഞ്ഞ് കുട്ട്യാൾക്ക്ട്ക്കും മാണം ഇമ്മാന്റെ ആങ്ങൾന്റെ കുട്ടിന്റെ കല്യാണാണ് അപ്പയ്ന്ങ്ങനെ പൂത്യാ ച്ക്കെനി ഓലെ കല്യാൺതിന് ഇട്‌ക്കണട്ടമ്മാ പെര്ന്നാൾക്ക്‌ട്ത് പെര്ന്നാൾക്ക്ട്ത്ത്ക്ക്ണ്ന്ന് പറ്യണ്ട.
ആഹ്.
ആട്ടോ ന്നൊക്കെ പർഞ്ഞ് കാണ്ടേ.
ആഹ്.
അപ്പൊ ഇപ്പൊ ഇതീന്ന്ങ്ങനെ കിട്ട്യാ പൈസണ്ട് അയ്യായിരം അയ്യാ അയായിര്തിന്റെ പൊർത്ത്ള്ള പൈസ ഇണ്ട് അപ്പതോണ്ട് കുട്ട്യാക്ക് ഇട് എട്ക്കര്‌ത്യാണ്ട് ഇന്ന്പ്പം നാത്തൂനൊ ക്കെ പോവുമ്പം കര്ത്യാണ്ട് ആ ഇട്ക്ക ആ കുട്ട്യാക്ക്ട്ക്കാ അപ്പൊങ്ങനെ ഹസ്ബന്റ്നോട‌ ർഞ്ഞ്
ആഹ് സമയം ആയോ ക്യാ പിന്നെ വിളിക്യാനി.
ആഹ് അയ്ക്കോട്ടെന്നാല്. നോക്കട്ടെട്ടോ ആഹ്.